ഔ
കേക്കണില്ലേ?
ഹലോ.
ഹലോ കേക്ക്ണ്ടോ?
ഹലോ.
ഹലോ.
ആഹ് ആഹ് ഹലോ ആഹ് എന്തുണ്ട് വിശേഷം?
നല്ല വിശേഷം സുകാണോ?
ആഹ് സുഖാണ് ചായാകുടിച്ചാ?
ഇല്ല ചായ കുടിച്ചിലാ മക്കള് വെരിന്നിട്ടേ ഉള്ളു.
ഹലോ.
ഹലോ കേക്ണില്ലേ?
എന്താണ്?
സൗണ്ട്ല്ല കേക്ണില്ല?
ഹലോ
ഹലോ ഹലോ
ആഹ് ആഹ് ഇപ്പൊ ഇറനിരക്കട്ട
ഏഹ്
അഹ് നെററ്റ് വർക്കിന്റെ ഇഷ്യു ഉണ്ട്ന്ന് തോന്നുന്നു ആഹ് ചായ കുട്ച്ചാ ആഹ് ഇപ്പ കേക്ണ്ട് ചായ കുട്ച്ചാ
ചായട്
ആണല്ലേ ആഹ് ആഹ് മക്കള് വല്ല്യ കുട്ടികളാ?
ആഹ് വല്ല്യ മോന് ഒമ്പതില് പടിക്കാണ് ഉം മകള് നാല് പഠിക്കാണ്
ആഹ് എനിക്ള്ളത് ചെറിയ ആളാണ് ഒന്നാം ക്ലാസ്സില് ആഹ് വന്ന്ട്ട് കയ് ഫുഡ് കഴിക്ണ് ആഹ് ആഹ് അക്
അപ്പൊ ഓലത് ഇട്ത്ത് കഴിക്കാണ്
ആഹ് ആഹ് ആഹ് പേരക്ക ല്ലേ ആഹ് പേര ഹേ ക്കയിക്കുമ്പം ശ്രേദ്ധിക്കണം
എന്താ
ഏഹ് പേരക്കെ കഴിക്കുമ്പോഴെ ശ്രദ്ധിക്കണം ഒന്ന്
എന്താണ് പ്രശ്നം എന്താ
അയയ് ഇപ്പന്ന ഇപ്പേക്കള്ളതല്ലേ ആഹ അതാണ് ആ ഒരുപാട് സൂക്ഷിച്ചച്ച് കഴിക്കണംന്ന പററണം കിത്ത ഫ്രൂട്ട്സിലൊക്കെ ആഹ ആഹ് ആ ആഹ സൂക്ഷിക്കണം അപ്പൊ വൈകീട്ട് സ്നാക്സ് വേറെൊന്നും കഴിക്കലോ ഫ്രൂട്ട്സ് കഴിക്കുള്ളൂ
എല്ലാ കഴിക്കും ചായണ്ടാക്കിയില്ല ഞാനിപ്പം ക്ലാസ്സിന് പോയി അത് കഴഞ്ഞ ഞാനും വന്നിട്ടുള്ളൂ
ക്ലാസ്സിന് എന്താ പഠ
കമ്പമ്പ്യൂട്ടർ കമ്പമ്പ്യൂട്ടർ പഠക്കണ്ട്
ആണല്ലേ ആഹ
ഉം
ഓക്കേ വേറെ ജോലി ഒന്നും പോണില്ല അല്ലേ
ഇല്ല ജോലി നോക്കിട്ട നോക്കണ നീ മോണ്ടീിച്ചോറക്കെ കഴിഞ്ഞാണ്
ആഹാ ആ് അപ്പ അത് പാർട്ടിയും കിട്ടൂല
കിട്ടും നോക്കിയിട്ടില്ല ഇതുവരെ ചെറിയ മോനുണ്ട് എൽ കെ ജയിലാണ് പോന്െ പോലൊക്കെ ഒന്ന് പോട്ടേച്ചിട്ട എങ്ങനെ
ആഹ് ആഹ ഒരു ബുദ്ധിമുട്ടാണല്ലേ
ഉം ഇപ്പോളണ ഒന്ന് ഫ്രീ ആവണ അപ്പൊ ഇങ്ങനെ പഠിക്കാൻ ഇപ്പൾ തന്നെ ഇറങ്ങിയിട്ടേള്ളൂ ഇത്രയേ ഓൺലൈനായിട്ടൊക്കെ മോണ്ടിസോറ ഒക്കെ ചെയ്തത്
ആഹ ഞാനും അങ്ങനെ ചെറിയ ചെറിയ വർക്കുകള് ചെയ്താണ് ഓരോന്ന് കൊപ്പിക്കുന്നത് അല്ല മോള് വരുന്തെങ്കും വീട്ടിൽ ആരും ഉണ്ടാവില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്
അതന്നെ കൊറച്ച് കഴിയുമ്പോ ഓല് ഓലെ
ആഹ നമ്മളലെപ്പോൊൾള്ളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാനൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ലേ
അതന്നെ അതന്നെ വീട്ടിലെ കാര്യങ്ങളൊന്ന നക്കണം ഫുഡ് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ പണികൾ വേറെ
എന്താണ്ൻ പോകണ എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കും നടക്കണല്ലോ ഇ അതാണ് മെയിൻ പ്രശ്നം
ആണുങ്ങളെ മരരിക്കല്ലേ നമ്മുക്ക് ഒരുപാട് ചുമതലകളല്ലേ ഓലക്ക് പണിക്കോണം പൈസ ഉണ്ടാക്കണം പിന്നെ ഓൽക്ക്‌ ഒഴിവ് ഉണ്ട്
ഇല്ല ഒരിക്കലും ഇല്ലട്വന്റി ഫോർ അവേഴ്സ് നമ്മള് ഇങ്ങനെന്നെ റസ്റ്റില്ലാത്ത ജീവികളാണ്
ട്ടുബൊ ഒറങ്ങ്ണോന്നൊള്ളു പണിർക്കാ എപ്പളും പണിർക്കാണ്ട്
ആ അമ്മാ എന്ന് പറഞ്ഞത് ഇത് ഇത്രേ വല്യ ഇതാണന്ന് ഞാൻ അറിഞ്ഞു നമ്മടെ അമ്മ കഷ്ടപ്പെടമ്പോ നമുക്ക് ഒന്നും തോന്നില്ല ഞ ഞങ്ങള് നാല് കുട്ടികള അപ്പൊ ഞാൻ അമ്മയോട് ചോയ്ച്ചു എങ്ങനെ നാല് വളർത്തിയത് ഒരാെ വളർത്തിയിട്ട് ഞാൻ പകുതിയായി ഹ ഞാൻ എന്റെ അമ്മയോട് ചോ യിച്ചിട്ട് അമ്മ എങ്ങനെ വളർത്തി അപ്പ അതൊക്കെ അങ്ങന വളരൂന്ന് പക്ഷെ ആ വളരണമായി നന്നായി കഷ്ടപ്പെടണം ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയില ന്നെയാണ്
അതന്നെ പിന്നെ പറഞ്ഞാല് ഓൽക്ക് പിന്നെ ജോലി ക്കോണം അങ്ങനത്തെ താല്പര്യം ഇപ്പൊ നമ്മക്കൊക്കെ ജോലിക്ക് പോണം പഠിക്കണം അങ്ങനത്തൊക്കെ താല്പര്യം പര്യം ഉണ്ടല്ലോ
അതെ ആഗ്രഹങ്ങളുണ്ട് ആ അതെ അതെ ഒന്നിനും പറ്റാത്തരു അ വസ്ഥ അയന്നെ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റാ എനിക്ക് പിന്നെ മോളും മോള് പോയിക്കഴിഞ്ഞാൽ കൊറച്ച് ഫ്രീ കഴിഞ്ഞിട്ടും അപ്പൊ കൊറേ ആദ്യക്കെ നേരത്തെ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പ ഒന്നുംഇല്ല ഇപ്പ ഫ്രീയാണ് പാർട്ട് ടൈമ ഞാൻ മറ്റേ ആമസോണിന്റെ വർക്ക് ചെയ്തായിരുന്നു ഗൾഫിലുള്ള നമ്മുടെ പേയ്മെന്റി വർക്ക് ഓരോ പ്രൊഡക്സിനു വാല്യു ഇടുന്നതും അത് ടൈ ഇങ്ങോട്ട് അയചോക്കുമ്പോ അങ്ങനെ അത് രണ്ടൂമുന്ന് മാസം ഉണ്ടായിരുന്നുള്ളൂ. കുറേ നാള് ഉണ്ടെന്ന് പറഞ്ഞട്ട ചെയ്ത് പക്ഷെ പക്ഷെ അത് കൊറേ പ്രശ്നങ്ങളൊക്കെ വന്ന് രണ്ടു മാസത്തോളം ചെയ്തു അപ്പൊ ലാപ്ടോപ്പ് ഇണ്ട് പക്ഷെ വർക്ക് ഇങ്ങനെ കിട്ടണേല്ല കൊറേ അന്വേഷിച്ചോക്കി ഞാൻ കൊറേ ടെലി കോളി ണത് അത് അതും കുറ ചെയ്തിട്ട് പേയ്മെന്റ് കിട്ടീല്ല അത് കൊറേ ഫേക്ക് ഉണ്ടല്ലോ ഇപ്പഴും അപ്പ അങ്ങനെ ആ അങ്ങനെ കൊറേ പ്രശ്നങ്ങള്
അതാ നമുക്ക് എന്തിലേലും ചെന്ന് ചെയ്യാനും ഒരു പേടി ഇത് ഞ്ഞി തട്ടിപ്പാണോ
കൂടുതൽ ഞാൻ ഓയലക്സില് അങ്ങനെയൊക്കെ നോക്കിട്ടാ പറഞ്ഞു പിന്നെഓ പറഞ്ഞു പക്ഷെ ടെലികോളിങ്ങി നായാലും അവര് പറഞ്ഞ ടൈമും അവര് പറയണത് കംപ്ലീറ്റ് മറ്റേ നമുക്ക് പേയ്മെന്റ് കിട്ടൂല ഞാൻ കൊറേ വിളിച്ച് ഇത് മതിയായി എന്നാലും ട്രൈ ചെയ്യേണ്ടട്ടാ ആ ജി
മതിയാവും വേഗം പിന്നെ നമ്മള് ചെയ്യിണീനില്ലേ പേയ്മെന്റ് കിട്ടി കൊണ്ടടക്കാൻ നമക്ക് ഇൻറസ്റ്റ് ഇ ണ്ടോ
ആ സങ്കടം വരും ഇത്രയും ചെയ്ത് ശ എന്റെ ടൈം ഒരുപാട് വേസ്റ്റ് ത്തായി പിന്നെ കുറേ പേരുടെ വഴക്ക്‌ കേട്ട് അപ്പൊ ഞാൻ ഓർക്കും വഴക്ക് കേൾക്കുമ്പോഴ ഓർക്കും നോക്കെ പേയ്മെന്റ് കിട്ടോല്ലൊ അതില് സന്തോഷം കണ്ടത്ത ഇപ്പൊ അതും ഇല്ലാതായി
അതന്നെ പേയ്മെന്റ് കിട്ടോണ്ടിക്കണം നമുക്ക് വർക്ക് ചെയ്യാന ഒരു താല്പര്യം
അതെ അതെ അതെ അതാണ് ശരിക്കതാണ് എന്തിനോടൊ ഒരു ഇത്മായി ഇങ്ങോട്ട എന്തെങ്കും കിട്ടുമ്പോഴാണ് നമുക്ക് ഒന്നിനോട് ഒരു താല്പര്യം തോന്നുള്ളൂ
ഇനി കുറച്ച് പൈസയാണങ്കിലും കിട്ടുമ്പോ നമ്മുക്ക് അവനാന്റായിട്ട് ഒന്ന്‌ കിട്ടുണ്ടല്ലോ
നമുക്ക് കൊറച്ച് കിട്ടിയാലും അ തുവലുതാണ് ശരി
അതാണ് ഓല് ഒര് ആയിരം ഉർപ്പി തരുന്നതോ ആ ഓ അതാണ് ഓല് ഒര് ആയിരം ഉർപ്പി തന്ന
സത്യം ഞാൻ എനിക്ക് കിട്ടിയാലും സൂക്ഷിച്ചു വെക്കും കൊറേ നാള് വന്നിട്ട് പണ്ട് ചോയ്ക്കുമ്പോ ഞാൻ
ഉം ഒരു കുറച്ച് പൈസന്നാലും നമ്മക്കന്ന് പിന്നേ പോവും ഞമ്മടെ പൈസ നമുക്ക് ഒരു ആയിംുപണങ്ക ഒരു പതിനായിരം ലക്ഷമ ഒക്കെയുള്ള മീനിയാണ്
അ
ഹലോ ഹലോ കട്ടോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ആഏ
എടക്ക് മിസ്സായി പോണ്ട്േ ആ റേഞ്ച് പ്രശ്ന ഇണ്ടാവും
അവിടെ മഴയുണ്ടാ
ഇല്ല അവിടെ മഴ ചോർന്ന് ഇവിടെ ഇണ്ടായിന മഴം കൊറച്ചുന നേരത്തെ
ആഹ ആഹ ഉ അത് വേറെ സ്ലാങ്ങല്ലേ വേറെ രീതി ആ ഇല്ലല്ല കുടിച്ചിട്ടില്ല ആഹ ആ വേറെ ടൈപ്പ്്ലാ എനിക്ക് പെട്ടെന്ന്െ ക്ലിയർൻറേ ശ്രദ്ധിച്ച കേൾക്കണം പറയണത് അോ ആ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇസ്ലാമ ഭയങ്കര ഇഷ്ടമുള്ള ഇത ഇ സംസാരിക്കച്ചക്ക് ഉ ആ സത്യവശ ഭയങ്കരശ ഓരോ ജില്ലകളെ സംസാരൻ ശ്രദ്ധിക്കും ഭയങ്കര ഇഷ്ടണത് നമ്മളെ ഞങ്ങള നിന്ന് വ്യത്യാസതല്ലേ ഇങ്ങള് അങ്ങനെ എനിക്ക് എന്തൊും ഇഷ്ടംന്നാ ആഹ എനിക്കാത് രീതി ആഹ ഭയങ്കര ഇഷ്ടമുള്ള ഭാഷകൾ തക്കക നല്ല രക്ക കേക്കാനായിട്ട്
നമ്മള്
ഉം ഞാാനീഈ ഷോർട്്സിലൊക്കെ ഇല്ലേ കാണ്പോ അങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ ശ്രദ്ധിച്ചിരിക്കും ഉ നല്ല സൊരുക്കി ഊട്ടാ വങ്ങിരരിക്ക
ചില ആ ചില സംസാരങ്ങൾ കേട്ടിരിക്കാൻ രസമാണ് അതുപോലെ തൃശ്ശൂരക്കെ
പിന്നെ ആ ചെറിയ കുട്ടികളുവാ- പറ ഇതുപലെോ സംസാരിക്ക കുട്ടികള് പറയുമ്പോഴ ആ കട്ട് ആ ഒരു ഇത് സംസാര നിങ്ങ സംസാര നല്ല രസമുണ്ട് കേൾക്ക് ആ അപ്പൊ ഇനി വൈകിട്ടത്ത് ആഹ വേറെ
നീ ഇണ്ടാക്കണം എല്ലാം ഉണ്ടാക്കണം ഇ രാത്രിേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം
ഒക്കെ തുടങ്ങണം ഇപ്പൊ ക്ഷീണിച്ചിരിക്കണം കുറച്ചായിട്ടെ
അയിന്റെടുത്ത്
അന്ന് മോൾക്ക് എക്സാമ ഒക്കെയാണ് എന്താണ് ആ അവ അവസ്ഥ യൂണിറ്റ് രസ്റ്റേ മോള് ന മോള് നാലിലാണ് ഇംഗ്ലീഷ് മീഡിയംണ്
ആഹ
നോക്കണം എന്താ അവസ്ഥന്നുള്ളക്കെ മൂന്ന്ു ദിവസം സ്കൂൾ ആവതിയന അപ്പഴൊന്നും നോക്കിയില്ല ഇന്നലെ രാത്രി ഇരുന്ന് നോക്കി
ആ അതെല്ലാ കുട്ടികളും അങ്ങനെയാണ് എന്റെ മോളെ ഞാൻ പക്ഷെ എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ പോകത് കൊണ്ട് പഠിപ്പിച്ചിട്ടാ പോയി ഇതോളടെ ചെന്നാ പഠിക്കാൻ പറ്റാ എന്ന് വിചാച്ചിട്ട് എന്നിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് പോവാന്ന നേരത്ത് എല്ലാം ഒന്ന് വായിപ്പിച്ച് കാണിച്ചേർത്തിട്ട് കൊണ്ട അ അവർക്ക് ആഴ്ചയില് മൂന്ന നാല് ടി പി ഉണ്ടാാവും ഒന്നാം ക്ലാസ്സിലാന്ന് പറഞ്ഞട്ട് കാര്യമില്ല ഇതും പറയണം ഇംഗ്ലീഷ് മീഡിയ നന്നായി പഠിപ്പിക്കും കൊറേ ഉണ്ടാവുംഴു ും രണ്ട് രണ്ടര മണിക്കൂർ പോകള പഠിപ്പിക്കാൻ വേണ്ടി
ആ അത്തന്നെ വേണം അങ്ങനെ പഠിപ്പിച്ചെങ്കിലേ ബേസ് കിട്ടീല്ലേ പിന്നെ നോക്കിട്ട് കാര്യല്ല
ടക്ക അടിക്കളൊക്ക് കറിവിക്കും വരുംങ്ങനെ അപ്പൊ ഞാൻ അടുക്കളൊക്കെ കറിവിക്കക്ക്പോ അത് അവിടെ വന്നിരുന്നുന്ന് എഴുതു ഹോംവർക്ക് എന്റെ ഭഗം നിടും അങ്ങനെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്
നമ്മമ്മളക്കങ്ങക്കെ അമ്മക്കൊക്കെ അങ്ങനെ തന്നെ ക
ആഹ് ആ അ്ജസ്റ്റ് ചെയ്യ മക്കള അ്ജസ്റ്റ് ചെയൻ പിച്ച കൊണ്ട് പ്പല എന്ക്കും ഉ
മൊന്ന വേറെ സമയമൊന്നുമ ഇല്ല
വല്യ അമ്മക്ക് നമ്മടേതായ സമയം ഇല്ലല്ലോ
ആഹ എന്താണ് ഉള്ള സമയത്തെല്ലും കൂടി ചെയ്യാം
ഉ അമ്മ അവാ എന്നണതാ
അപ്പൊ ഈ വർക്കിംഗ വുമണിനൊക്കെ സമ്മയിക്കണ അല്ലേ അവര് ജോലിക്കും പോവണ്ട് വീട്ടിലെ കാര്യങ്ങളും അടിപൊളി ചെയ്യണ
അത സത്യം അതൊരുപ്പ നമ്മളും അത് ചെയ്ത് കഴിയുമ്പോ എൻജോയ് ് നമ്മൾ ക്കെ ആരിക്കും പക്ഷെ ഒരു സ്റ്റാർട്ടി് ടബിൾ ഉണ്ടാവും ഇതെങ്ങനെ തുടങ്ങ അതാണ് ആ
ഇപ്പം ഈ ആണുങ്ങൾക്ക് പണക്ക്പോയാലും ഓല്ക്ക് വീടും ഓല ജോലിയും കൂടി ഒരുമിച്ച് കൊണ്ടോകാൻ കഴിയൂല ഓലെ എടുക്ക എന്റെ ഹസ്ബൻഡ ല്ലോ സഹായിച്ചുരുന്നളാ പക്ഷെ എത്ര എടുത്താലും നമ്മള എടുക്കുന്ന പോലെന്നും ആവൂല ഉ
ഒരു കറി വെക്കണമെങ്കിൽ എത്ര മണിക്കൂറുകൾ എടുക്കുംന്ന് അപ്പൊ ഞാൻ പറയും അപ്പൊ മനസ്സിലായി അതിന്റെ ബുദ്ധിമുട്ടൊന്നും ചിരിക്കോന്നും പറയന്നില്ല
ച്ചോറും കോഴിക്കോറൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറ കൊണ്ട് ഫുഡ റെഡിയാകും പക്ഷെ ബലക്കെണെങ്ക അരിയാനൊരു അരമണിക്കൂർ
നമുക്ക് ഒരു കാൽകുലേഷനുണ്ട് ആഹ അതവർക്കില്ല
അതിന്ന് ഇതാക്കും അതിന്റെ ഇട കൂടെ ഒക്കെപാട് ഒരുമിച്ചിയ്യും നമ്മള്
അതെ അതെ രാവിലെ ശരിക്കൊരു യുദ്ധം കഴിഞ്ഞാൽ മട്ട ശരിക്കും ഒരു ഒമ്പതര ആവുമ്പോക്കക്ക് ഞാൻ പോയിരിക്കും മോളാ ആക്കിട്ട് വന്ന് പിന്നെ കുറേ നേരം ഇരുന്നിട്ടാണ് അടുത്ത തുടങ്ങുള്ള ഭയങ്കര ഒരു ടെൻഷ
ഉ നമ്മളങ്ങനെയാണ് നമ്മക്ക് ഇങ്ങനെ ഓരോരോ ടൈമിംഗണ്
ആഹ പക്ഷെ വീട്ടിലുള്ള ജോലി എന്ത ചെയ്താലും കാണൂല വരുമ്പോ ഒന്നുംണ്ടാവില്ല ചെയ്തതും അല്ലെ ശരിക്കും ആഹ ആഹ ശരി